ഹലോ
ആഹ് ഇപ്പൊ സംസാരിക്കാറും വിളിക്കാറൊന്നും ഇല്ലല്ലോ
ആഹ് കൊറേ ആയല്ലേ വിളിച്ചി ട്ട് എന്താണ് സുഖാണോ
ആഹ് സുഖം സുഖം കഴിഞ്ഞ മാസം ഒരു കല്യാണത്തിന്റെ കാര്യൊക്കെ പറഞ്ഞിരുന്നല്ലോ കല്യാണത്തിന് പോയാ
ഓഹ് കല്യാണൊക്കെ ഉഷാറായി കഴിഞ്ഞു പരിപാടിയൊക്കെ കഴിഞ്ഞു
ആഹ് ആഹ് അവിടെ കോഴികുട്ട്യോള് ഇണ്ടെന്ന് തോന്നണ് കോഴികുട്ടികളുടെ സൗണ്ട് കേക്കാണ്ടില്ല
ആഹാ കോഴി മക്കക്ക് ഫുഡ് കൊടുക്കാണ്
അതെയാ ആഹ് അപ്പൊ എന്ത് ഫുഡാ കൊടുക്കാ കോഴിത്തീറ്റാ എന്ത് കോഴിത്തീ
കോ അത് കോഴത്തീറ്റ വാങ്ങും മറ്റേ ചെറിയ കോഴി ത്തീറ്റെണ്ടല്ലാ കുഞ്ഞു കുട്ടിയോൾക്ക് കൊടുക്കണെ അത് വാങ്ങീട്ട് ആഹ് അപ്പോ പിന്നെ അത് ഇന്ന് കൊറച്ച് നേരം വൈകീന് ഇട്ട് കൊടുക്കാന് ഞാന് പൊറത്ത് പോയിനീ അപ്പൊ വന്നിട്ടോള്ളൂ ഇപ്പോ അപ്പോ പിന്നേ അവർക്ക് വൈകീണ് ഫുഡ് അതാണ് സൗണ്ട് കേക്കണെ
അച്ച് എന്റെ വീട്ടില് എന്റെ അമ്മയ്ക്കു അതെ കോഴി വളർത്താൻ ഭയങ്കര ഇഷ്ടാട്ടാ അപ്പൊ വീട്ടില് ആരും പണ്ട് ഇരുപത് കോഴി കുട്ട്യോ കോഴികൾ തന്നെ ഇണ്ടായിന്ന് ഇരുപതെണ്ണം ബാക്കിൽ കുറെ പറമ്പെണ്ടെ അപ്പം പറമ്പിലിങ്ങനെ കോഴിക്കുട്ടിയോളെ ഇങ്ങനെ വ അ തും ഒരു തവണ ഇതൊരു ഒരു ത ഒരു ഇഷ്ടത്തിന്റെ പൊറത്ത് വാങ്ങിച്ചതാ
നാഹ്
ഞാൻ വാങ്ങിച്ചിട്ട് ഈ ഈ വെള്ള കോഴി വഴിയില് വെ കോണ്ടു പോയി ആൾക്കാര് വിക്കില്ലേ അങ്ങനെ വാങ്ങ് ച്ചതാ വാങ്ങിയപ്പോ എല്ലാം ഈ ചാത്താം കോഴിക്കുട്ട്യോളായിരുന്നു.
ആഹ്
നമ്മള് ചാത്തന്ന് പറയാ ഏഹ്
ചാത്തൻ കോഴി പറഞ്ഞാ ഏതാ?
ചാത്തൻ കോഴീന്ന് പറഞ്ഞാ മറ്റേ ഈഹ് ആണ് കോഴിയില്ലേ?
ആഹ് ആഹ് ആഹ് ആഹ് പൂവൻ കോഴി ആഹ് പൂവൻ കോഴി ആഹ് ഓക്കെ ആഹ് ഇവടെ പൂവൻ കോഴിയാണ്
ഉം അപ്പൊ ഇതൊക്കെ എല്ലാം വെള്ളക്കളറാ ആഹ് നല്ലാം പൂവൻ കോഴികള് അതൊക്കെ വെൽതായി വന്ന് ഒരു നല്ല വലിപ്പായി വന്നപ്പത്തേനും എഹ് വീട്ടിലെ ഒരു തൊരപ്പ് എന്തോ പട്ടിയോ എന്തോ ഇത് വന്ന് കൂട്ട്ന്നെല്ലാത്തിനേയും പിടിച്ചോണ്ട് പോയി അതില് പത് തി ഞങ്ങള് നേരം വെളുത്ത് നോക്കിയപ്പം ഞങ്ങള് പിറ്റേ ദിവസം ദുഃഖ വെള്ളിയാഴ്ച്ചായിരുന്നു അപ്പൊ ദുഖവെള്ളിയാഴ്ച ഞങ്ങൾ ഇഞ്ഞ് പോരാൻ അവിടുന്ന് നേരത്തെ എണീറ്റപ്പോ കൂടെ അപ്പ ഞങ്ങള് ആരും അറിഞ്ഞില്ല അന്ന് രാത്രി എന്താ ഇണ്ടായീന്ന് സൗണ്ടും എല്ലാ കോഴിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാ കഴുത്തും ഒക്കെ കടി ച്ച് പറമ്പിലൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കാ
അയ്യോ നായകളാവും ചെലപ്പോ
നായയായിരിക്കൂല്ലേ ആഹ് മ ചെലോര് പറയണ് കുറുക്കന്റെ പോലെ ഇണ്ട് അത് തന്നെ
എന്താ ഇവിടൊക്കെ വെരല് ണ്ട് മെരൂന്ന് പറഞ്ഞ സാധനണ്ടല്ലോ അത് വെരും ഉം ആഹ് മരപ്പട്ടി പോലെ അപ്പൊ അത് വന്നാല് പിന്നെ കൊന്നിട്ട് പോവാ ചെയ്യാ ചോര കുടിച്ചിട്ട്
അതന്നെ അതന്നെയായിരുന്നുണ്ടായത് കൊറേ അല്ലേ അങ്ങനെയും പറയ്ന്നെയാണ് കഴുത്ത് അവിടെ കടിച്ചിട്ട് കൊന്നിട്ടിട്ട് പോയിരിക്കാ
ആഹ് ആഹ് ഇവിടെ അങ്ങനെ ഞാന് ഇവിടെ ഒരുപാട് കോഴിക്കള് ഇണ്ടായിര്ന്ന് അപ്പൊ ഇപ്പൊ വേനൽക്ക് വേനല് ലാ പിന്നെ
കടുമന്ന ഉം അപ്പോ ഒക്കെ അസുഖം വന്നിട്ട് ചത്തു പോയി
ചത്തുപോയി ല്ലേ ആഹ് അങ്ങനെ ഇണ്ടായിണ്ട് എൻ്റെ അവിടെയും ഇണ്ടായിണ്ട് അങ്ങനെ എന്റെ
ആഹ് അയിൻ അന്ന് രണ്ട് കോഴികള് ബാക്കിയായി രണ്ട് മുട്ട കോഴികള് അപ്പൊ അവര് അട ഇരുന്ന് വിരിഞ്ഞ് ഇപ്പൊ കുഞ്ഞുങ്ങളുണ്ടായത്
ആഹ്
അപ്പൊ അവർക്ക് ഫുഡ് ആ സമയത്ത് ആ കിട്ടാഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ട് ട്ടാണല്ലോ അപ്പോ പിന്നെ ഇങ്ങ് ഒച്ച ഇണ്ടാക്കി കൊണ്ട്ക്കും അമ്മളെ കാണുമ്പോ അധികം ഒരു ഇതാവു അവര്ക്ക് ഭക്ഷണം കൊടുക്കുണോല്ക്ക് കാണുമ്പോ
ആഹ് അരി പൊടിച്ചിട്ട് കൊടുക്കാറുണ്ടാ?
ആഹ് ടി പച്ചരി പൊടിച്ചിട്ട് കൊടുക്കും
കൊടുക്കൂലേ ആഹ് ആഹ്
കൂട്ടിട്ട് അതും ഉം തീറ്റയും കൂടി വാങ്ങിട്ട് കൊടുക്കും ഒരുമിച്ച് അല്ല കൂട്ടി കൊടുക്കും
പച്ചരി പൊടിച്ചിട്ട് കൊടുക്കണ കണ്ട്ട്ട്ണ്ട് പിന്നെ അരി പൊടിച്ചിട്ട് കൊടുക്കുന്ന കണ്ട്ണ്ട് ഇപ്പൊ ഗ്രാമസഭക്കെ കൂടുമ്പം കോഴി കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ എഴുതി കൊടു
ആഹ് അങ്ങനെ കിട്ടാറ്ണ്ടെ അങ്ങനെ കിട്ടിയത് ഉണ്ടായിരുന്നു ആ കൂട്ടത്തില് ചത്ത കൂട്ടത്തില് നാ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആ കൂട്ടത്തില് പോയി അതെന്തോ അസുഖം വന്നതാ വെയില് അധികം വേനലായാല് അവർക്ക് ചൂട് താങ്ങാൻ പറ്റാതെ അങ്ങനെ ഇണ്ടാവൂന്ന് പറഞ്ഞ കേട്ടു പെട്ടെന്ന് രണ്ട് ഏഹ് ഒരു രണ്ട് ദിവസം കൊണ്ട് ഫുൾ അങ്ങട്ട് ചത്തു പോയി അന്ന് രണ്ട് രണ്ട് കോഴികള് ബാക്കിയായി അപ്പൊ അവര് അട ഇരുന്ന് മുട്ടയിട്ട് അടയിരുന്ന് വിരിഞ്ഞ് ഇപ്പ മക്കളായി അപ്പൊ അവരാണ് ആ സൗണ്ട് ഇണ്ടാക്കി കാ കേൾക്കണത് അപ്പൊ അവർക്ക് ആ വൈകുന്നേരം ആയാലും അവർക്ക് ഫുഡിന്റെ ടൈം ആയാല് കിട്ടണല്ലോ ഏത് ആ പിന്നെ കൊറച്ച് വൈകി ഞാൻ പുറത്തു പോയി വന്നപ്പോഴേക്ക്
ആഹ് അപ്പൊ ഇങ്ങനെ നമ്മള് ചെയ്യും പണ്ട് കോഴി ഉണ്ടാരുന്ന സമയത്തും ഈ കോഴിക്കൂടിൽ ഇങ്ങനെ മണമൊന്നും വരാതിരിക്കാനുണ്ടല്ലോ മറ്റേ ഇതില്ലേ എന്തോരു സാധനം അതന്നെ തവിടോ തവി മറ്റേ ഇതില്ലേ
ഈ മില്ലിലൊക്കെ മരം മുറി
പതിര് എന്താ പറയാ അത് ഇടും അത് ഇട്ടിട്ട് ചിക്കി പരത്താൻ വേണ്ടിട്ട് കോഴി നന്നായി ചി ചിക്കണതും ഇഷ്ടല്ലേ അപ്പോ കോഴി കൂടിന്റെ അകത്ത് അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്ന ഇണ്ടായും അയിന്നൊന്നും ലാഭം ഉണ്ടായിട്ട് ഒന്നുമല്ല പക്ഷെ
ആഹ് അതൊരു രസാണ് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല മുട്ടയൊക്കെ മുട്ടക്കോഴികളൊക്കെ ഉണ്ടായാൽ മുട്ടയൊക്കെ കിട്ടും
അതെ അമ്മ അങ്ങനെ വിക്കാറ് വിക്കാറുണ്ടായിരുന്നുട്ടാ കുറച്ചൊക്കെ കിട്ടുമ്പോ വീട്ടിക്ക് ആവശ്യതി മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കി അടുത്ത ആരെങ്ങിലും ചോദിക്കുമ്പോ കൊടുകുംനാടൻ ഉണ്ടല്ലോ കോഴിമുട്ടയ്ക്ക്
വളർത്തിയാലൊക്കെ കാര്യാണ് പക്ഷെ മെയിൻ ആയിട്ട് ഒരു സന്തോഷാണ് അവരെ ഇങ്ങനെ മ്മ് പരിചരിക്കണതൊക്കെ
ഉം പക്ഷെ എനിക്കത്ര എനിക്ക് നോക്കാൻ ഇഷ്ടല്ല ട്ടാ എനിക്ക് കാണാൻ മാത്രം ഇഷ്ടാ ആഹ്
ഉം ഉമ്മേ ഉമ്മേ കാണത് മാത്രേ ഇഷ്ടമുള്ളു ആയി നൊന്ന് കാട്ട് അ അ കാട്ട് കാട്ട് ഇമ്മമ അടിച്ചണട്ടൊ ഓള് ആരോ കാട്ടീന്നറിഞ്ഞിട്ടേ
ഫോൺ കാണാൻ വേണ്ടി കരയുന്നതാണോ?
അല്ലല്ല ഓളാരോ കാട്ടീന്നറിഞ്ഞാണ്ടെ മവികൃതി കാണിച്ചന്നറിഞ്ഞിട്ടേ
ഓഹ് ആട
അഹ് പരാതി പറയാൻ വന്നതാ ഇപ്പൊ വൈകുന്നേരം ആയപ്പോ ഒറങ്ങിയെണീറ്റ് ചായൊക്ക കുടിച്ച് പൊറത്തെറങ്ങി പോയതാ അപ്പ അവിടുന്നാര അത് കാ ഉ അങ്ങന എന്തും കാട്ടീട്ടൊന്നും ഉണ്ടാവൂല ചെറിയ എന്തെങ്കിലും പ്രശ്നോ പ്രശ്നം മതി പറയാൻ പരാതി പറയാനേ
ആഹ് ആഹ് അപ്പടുത്ത വീട്ടില് കുട്ടികൾടൊപ്പം കളി ക്കാൻ പോവുന്ന
ആഹ് ഈ വൈകുന്നേരം എല്ലാരും ഒന്ന് പൊറ തൊറങ്ങും മ്മ് മഴയൊന്നുല്ലെങ്കില് കുട്ടികളക്ക ആഹ് ആട് ഇന്ന് സ്കൂളൊന്നുയില്ലല്ലോ സ്കൂളക്കള്ള ദിവസങ്ങളില് അവർക്ക് ഒഴിവുണ്ടാവൂല അവ കുന്നേര വന്നാ പിന്നെ മേല് കഴുകലും ഇങ്ങനെയൊക്കായിട്ട് പിന്നെ മഴയൊന്ന് ഇപ്പൊ കൊറെ ദിവസായിട്ട് മഴയൊന്നായി ട്ട് അവർക്ക് കളിക്കാനുള്ള ടൈമ് കിട്ടീലല്ലോ അപ്പ ഇന്ന് ഇങ്ങനെ എല്ലാരും പൊറത്തുകൂടക്ക ഇങ്ങനെ നട
അവരവിട ഓടി കളിക്കാണോ ചെയ്യാ അതാ ഷട്ടിലോ അങ്ങനെ എന്തെങ്കിൽ
ആഹ് അഹ് ഷട്ടിലും ഇപ്പ വെ ഏഹ് വെക്കേഷനിലൊക്ക അങ്ങന ഞങ്ങളെല്ലാരും കളിക്കണ്ടായിന് വല്യോ രും കുട്ടികളൊ കളിക്കണ്ടായിന്നു ഇപ്പം പിന്നെ സ്കൂളൊക്കെ തൊറന്നാ പിന്നെ ഓർക്ക് സമയല്ലല്ലോ വന്നാല് നാലുമണി അ അഞ്ച് മണിയയൊക്കാവും അഞ്ച് മണി അഞ്ചേ കാല ക്കാവും വരാന് ഓരോരുത്തര് ഉം പിന്നെ ആഹ് ബ പ്പതാ ബസ്സിന്റെ ട്രിപ്പൊക്കെ ചെലപ്പോ വൈകിയും അങ്ങനെയൊക്കെയാവും പിന്നോക്ക വന്നാ പിന്ന ഫുഡ്‌ കഴിക്കലും ചായകുടിക്കലും മേല് കഴുകലും ഒക്ക ആവുമ്പോഴ്‌ത്തന് അപ്പോഴ്‌ത്തെ സന്ധ്യയാവും ഇരുട്ടാവുവല്ലോ
ആഹ്
പിന്നെ അതിനൊന്നും കളിക്കാൻ സമയം കിട്ടുന്നില്ല ഇന്നിപ്പ എല്ലാരുക്കെന്ന് ഇതേപോലെ ഒറക്കോക്ക കഴിഞ്ഞ് എണീട്ട് ചായേക്ക കുടിച്ച് എല്ലാരും പൊറത്തെറങ്ങീട്ടുണ്ട് ഒന്ന് കളിക്കാനൊന്നും ഉം ആഹ് മോള് പറയണ്ട് നാളെ യൂണിറ്റ് ടെസ്റ്റ് തൊടങ്ങിയാണ് ഓണപരീക്ഷേന്റെ മുന്നേ മിഡ്ടേം ഉണ്ടാവും പ്പോ മ്മ് ആഹ് യൂണിറ്റ് ടെസ്റ്റായിട്ടും ക്ലാസ് ടെസ്റ്റായിട്ടും ഒന്ന്പ്പോ പറഞ്ഞേ ഉള്ളൂ നാള പരീക്ഷണ്ട് പഠിക്കാണ്ട്ന്നൊക്കെ
അപ്പൊ ഇന്ന് മുതലിനി പഠിക്കായിരിക്കില്ലേ അപ്പൊ എത്രാം ക്ലാസിലാ പഠിക്കണേ
മോളെട്ടാം ക്ലാസ്സിലാണ് ഹൈസ്കൂള്ലാ
ലായിണ്ടല്ലെ ആഹ് ആഹ്
മ്മ് എട്ടാം ക്ലാസ്സിലായിട്ടുണ്ട് അപ്പം അവൾക്ക് പഠിക്കാണ്ട്ന്നൊക്ക പറഞ്ഞ പിന്നെ കൊറച്ച് നേരം കഴിഞ്ഞിട്ട് ഇപ്പൊ കൊറച്ച് നേരം പൊറത്തെറങ്ങി നടക്കട്ടേന്ന് പറഞ്ഞിട്ടൊക്കെ എല്ലാരും പൊറത്തെറങ്ങീട്ടുണ്ട്
അത് ശെരി ആഹ് എന്നിട്ട് കോഴി കുഞ്ഞുങ്ങള് കഴിച്ചാ
ആഹ് അവർക്ക് ഫുഡ് കിട്ടിയാ പിന്നെ കൊറെ നേരായിമേ കൂടു അത് തീരുവോളു
ആഹ്
ഫുഡും വെള്ളവൊക്ക വെച്ചിട്ട് കൊടുത്തുണ്ട്
പ്പ കൂടെങ്ങനത്ത കോഴി കൂടാ ഇണ്ടാക്കിയിട്ടുള്ള വീട്ടില് ഇരുമ്പിന്റെയാണോ മരത്തിന്റെയാണോ
ആഹ് ഒരു ഭാഗം പിന്നെ നെറ്റടിച്ചിട്ടുണ്ട് ഇരുമ്പിന്റെ ബാക്കി ഭാഗം ക്ക മരാണ്
ആഹ് ആ എന്റെ വീട്ടിലന്നെച്ചഞ്ഞ ആദ്യം ഫുള്ള് മരത്തിന്റെ ഒരു കൂടായിയിരുന്നു അന്നലെ പിന്നെ ഞാൻ പറഞ്ഞി് ത് മുഴുവൻ എല്ലാം പൊളിച്ച് നാശായി പോയി മരപ്പെട്ടി വന്നെല്ലാം പൊളിച്ചു കളഞ്ഞ് അപ്പൊ പിന്നെ ആ കൂട്ല് ഇടാൻ പേടിയായി
ആഹ പിന്നെ അവര് പിന്നേം പിന്നെയും വരുവല്ലോ കൂട് നല്ലോണം ഉറപ്പില്ലാഞ്ഞാ ളെ ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ പിന്നേം വന്നോളു
വന്നോണ്ടിരിക്കും അപ്പൊ പിന്നെ ഞങ്ങള് കൂടു മാറ്റ റ്റി എന്നിട്ട് പിന്നെ മറ്റേ ത്ണ്ടല്ലോ ഇരുമ്പിന്റെ ഫുള്ളായിട്ട് ഇരുമ്പിൻ
ആ ഫുള്ളായിട്ട് ഇരുമ്പിന്റെ കൂടാക്കിയോ
ആ ആ അവിടാണ് ആ പിന്നയ്ൻറ എന്തിനാ എനിക്ക് മനസ്സിലാവണില്ല ഞാനമ്മോട് ചോയ്ക്ക എന്തിനാ ഈ കൂട് ഹ് ആകെ മൂന്ന് കോഴിം ഹ് ഹ്
അവര് അങ്ങനെ കോഴിടിം പിന്നെ ഒരുപാട് നമ്മള്ക്ക് അങ്ങനെ എന്തിലെങ്കിലുക്കെ എങ്കേജ് ടായി നിന്നാല് രോഗങ്ങൾ അങ്ങനെ ഒന്നും വരാൻ സാധ്യത ഇല്ല ഒരു പണി ഇല്ലാതെ ഇങ്ങനെ ആ സന്തോഷമാണ് ഓരോ ജീവികൾക്ക് ഭക്ഷണം കൊടുക്ക ആട് പശുവൊക്കോള്ളോർക്കൊന്നും വേറൊന്നും ആലോചിക്കാൻ ചിന്തിച്ചിരിക്കാനൊന്നും സമയല്ലല്ലോ വെറുതെ ആ അങ്ങനെയൊക്കെങ്ങനെ ടെൻഷൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറെ ടെൻഷനൊക്കെ പോയി ഇവരെ പിന്നാലെ നടന്നാല് ഈ പ്രായമുള്ള അമ്മമാരൊക്കെണെങ്കില് ഏ ആർക്കായാലും ഇങ്ങനെ ക്കെ ആകുമ്പോ ഒരു മനസ്സിനൊരു സന്തോഷണ്ടാവും ഇഷ്ടള്ളോൽക്ക് ട്ടോ ആ ഇഷ്ടള്ളാ ൾക്കാർക്ക് സു അങ്ങനെയാണ് നല്ലത്
എന്റെ അമ്മേം ഇങ്ങനെയൊക്കെ തന്നെ പറയാ പിന്നെ ഇവരോടൊക്കെ വർ ത്താനം പറഞ്ഞിരുന്നയ്ഞ്ഞാ മനസ്സിനൊരു സന്തോഷം
സന്തോഷന്നെ ആ കുറേ രോഗങ്ങളൊക്കെ മാറിപ്പോവും മക്ക് ഈ ഒരു ചിന്ത മനസി ഇവർക്ക് ഭക്ഷണം കൊടുക്കണം ഇവരെ നോക്കണം ഇവിടെ അങ്ങനെ ആ ക്ലീനാക്കണം എന്നൊക്കെ അങ്ങനെ ആ ഒരു മനസ്ക്ക് ഇങ്ങനെ നമ്മക്ക് ഒരു ഇതല്ലേ വെറ്തെ ക്കാനുള്ള ഒരു ടൈമ് കിട്ടൂലല്ലോ വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിരി